ഹലോ ആഹ് കേക്കുന്നി ആഹ് കേക്കുന്നുണ്ട് എന്തയ്ക്കർത്താനം നല്ലാണ് ഉം വിടെങ്ങനെപോന്നു അവിടെ മയണ്ടോ
മയപ്പതാന്ന് തോർന്ന് ഇപ്പം ചെറുങ്ങനെ വെയിലറയ്ക്കുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴായിരുന്നു
ഏഹ് നല്ല മയണ്ടായിന്നോ
ഉം മയായിരുന്നു രാവിലെ രാത്രി കറന്റൊക്കെ പോയി കൊറച്ച് കയിഞ്ഞെൻ്റെഷം വന്ന് രാവിലെ ണീറ്റപ്പൊക്കെ മഴണ്ടായിരുന്നു ഇപ്പതാ കൊറച്ച് ഉം കൊറച്ച് മുന്നേതാ പെയ്ത് തോർന്ന് നല്ലൊരു മഴ പെയ്ത് തോർന്ന് ആണോ
ഉം
ഇവിടെന്താറിയില്ല ഇപ്പൊക്കെ നല്ല മയന്റെ ടൈമാണല്ലോ
ആണ് പഷേ ഇവിടെയൊക്കെ കൊറേ സായി നല്ലൊരു മയ പെയ്തിട്ട്
ഏഹ് വിടെ എടക്കെടങ്ങനെ പാറ്റി പാറ്റി പോവും
ആഹ് അതന്നെ
ഉം പിന്നെങ്ങനെവേടെ ഫുഡും ഭക്ഷണോക്കേ കഴിച്ചോ?
ഇല്ല ഞാ നോമ്പാണ്‌ന്ന് ആഹ് ഉം ങ്ങളാ ഭക്ഷണക്കെ ആയോ ആഹ് എല്ലാ ആഹ് ണ്ട് ആഹ് എല്ലാരും നോറ്റ് കുട്ടികളൊന്നും എടുത്തില്ല ബാക്കിള്ള മുയിമിച്ചു
ഉം അവരൊക്കെങ്ങനെ സ്കൂൾലേക്ക് ഫുഡോക്കെ കൊണ്ടു പോണോ അതോ അവിടെത്തന്നെണ്ടോ
ആഹ് വ്സതോല്ലോല് സ്കൂൾലേക്ക് കൊണ്ടു പോകലാ
ആഹ് കൊണ്ട്പോലാലെ എത്ര ആൾക്കാരുണ്ട്
രണ്ടാള്
രണ്ടാളെല്ലെ
അവിടെങ്ങനെയ വ
ഇവടെ, ഇവിടെ ഇതന്നെ- നോമ്പായനെക്കൊണ്ട് രാവിലെ മക്കൾക്കുള്ളതൊക്കെ ആക്കി കൊടുത്ത പറഞ്ഞക്കും. ച്. ചെറിയൊരാളുണ്ട് ഒമ്പത് മാസം ആയിട്ടള്ളൂ. അവളെ ഉറക്കിയ കണ്ടങ്ങനെ നിക്കായിരുന്നു.
ഏ ഉറങ്ങുന്ന?
ഉമാരുങ്ങ.
ഏ പല്ലൊക്കെ വന്നോക്ക്?
കിട്ടൂല പണികളൊക്കെ കഴ്യാനൊരു ബുദ്ധിമുട്ടാ. ആരടുത്ത് പോവൂല്ല, ഇല്ല പലോന്ന് വന്നിട്ടില്ല.
ങ്ങളെന്നെ വേണ്ടി വരും.
ഉം ഞാൻ തന്നെ വേണം.
ആഹ്. ഉ നട-
പിന്നെ ഇന്ന നടക്കാൻ തുടങ്ങിട്ടില്ല, അവൾ പിടിച്ചു നിക്കും. പക്ഷെ നടക്കാൻ തുടങ്ങിട്ടില്ല, എന്താറിയില്ല ഇതരു- ങ്ങനെ ഒരു പേടി പോലോവും.
അത് സമയം ആന്നല്ലേ ഉള്ളൂ, ആഹ് അത്പ്പന്റെ അനിയ- ന്റെ മോള് ഒരു വയസായതേ ഉള്ളു പിൻമാസം അപ്പോ ഇപ്പ ഇങ്ങ- നടന്ന്ന് തുടങ്ങിയതാ ള്ളൂ. ല്ലോണം നടക്കുന്നൊന്നുമില്ല എന്നാലും അങ്ങനെ മെല്ല വെല്ല- ഇങ്ങനെ നടക്കൽ തുടങ്ങിയതേയൊള്ളൂ. പല്ലൊന്നും വന്നീല്ല.
ആ അ പക്ക പല്ലുകളൊക്കെ പിന്നെ വൈകന്ന് എന്നാലും, കടിക്കുമ്പ നല്ല വേതനെ. പല്ല് വേണ ഇല്ലല്ലോ.
ആഹ് അതെ.
ആരടുത്ത് പോകൂല അതാണ് പ്രശ്നം. പിന്നെ ളർത്താത്ത ഇത് മാത്രമേ പോവുള്ളൂ പോക്കാണെങ്കി ഓക്ക് ഒ നാലാം ക്ലാസ്സില- ഓക്ക തോന അങ്ങനെ ഇടിച്ചടി നടത്താനും കഴിയൂല.
ഏഹ് വേറെ വീട്ടിലാര?
വീട്ടില് ത്താത്തണ്ട് ഒരാളേച്ഛന് ണ്ട്.
ഏ ഓരിടുത്തൊന്നും പോവുല.
ഇത്തത്താ തന്റെ, ഒരുത്താന്നെന്റെ, പണി കഴിയണെങ്കിൽ ഉത്താത്തന്റെ- പണി കഴിയണംത്താ തൻന്റെ പണി കഴിഞ്ഞ്- ഞാൻ അവിടെ കൊണ്ടോയി കൊടുക്കു. അവിടെ കൊണ്ട ഹിത്തി- കൊടുക്കുവ അപ്പൊ പിന്നെ ഇങ്ങിട്ട് ഇന്റെ പടി തുടങ്ങിയ-
അങ്ങനെ ഹാ ഹാ ഹാ.
കക്കണ്ടായതോണ്ട് ഇതുപോലെ- ഭക്ഷണം കാര്യങ്ങളൊക്കെ- രാവിലത്തൊക്കെ അവര്- കയ്ക്കും അങ്ങനെങ്ങെ ബാക്കിയുള്ള- ചൊരി തുടക്കല് മുറ്റടിച്ചേരല് അങ്ങനത്തെൊക്കെ ഞമ്മക് ണ്ടാവുള്ളു.
അതെ.
അങ്ങനെന്നെ അത് നോക്കും പിന്ന. താത്താക്ക് ചെറിയൊരു മോൾണ്ട്, അപ്പോളിങ്ങനെ കളിപ്പിക്കും. അങ്ങനെ കൊറച്ച നേരങ്ങനെ- നോക്കി നിക്ക ആരെങ്കിലും വേണം എടുത്ത്, ന്നാ പിന്നെ അങ്ങനെ. കൊറ- ചേരൊക്കെ ഇരുന്ന് തീരും. ന്ന കണ്ടാലേ പ്രശ്നോള്ളു- കാണാഞ്ഞാ പ്രശ്ന ഇല്ല കണ്ടാ- പിന്നെ ഭയങ്കര- എങ്ങനെ ടൂറൊക്കെ പോകല ഉണ്ടായിരുന്നോ? വെക്കേഷനിൽ ടൂറൊക്കെ പോയിനോ?
ആഹ് റ്റുറ് പോക്കൊക്കണ്ട് ഇവിടെ എന്റെ വീട്ടിലാവുമ്പള്.
ഏഹ് അവിടന്ന് പോവുല?
അവിടന്നങ്ങനെ പോക്കില്ല ഇന്റെ വീട്ടിലാണേ ഞങ്ങളെല്ലാരും കൂടൊക്കെ പോവും.
ആഹ് മക്കൾക്കെ ലീവ് ആയ പിന്നെ എങ്ങട്ടേലൊക്കെ പോകണ്ടി വരാറില്ലേ?
ആതെ അതെ.
ഭഷണങ്ങനെ പച്ചക്കറിക്കെ കഴിക്കോ?
ആഹ് പച്ചക്കറിയും എല്ലോം കഴിക്കും. ഇങ്ങനെ ഇന്നതെന്നൊന്നുല്ല ന്നുല്ല ഉം
ഇവടക്ക അതിനാണ് ബുദ്ധിമുട്ട്.
ഏഹ് അങ്ങനെ ഒന്നും കഴി
ഉം പച്ചക്കറി കണ്ടൊക്കെടുത്തൊയ് വാക്കും പിന്നെ ഉര് ഉരുളകിഴങ്ങ് ക്കൊണ്ടല്ലോ അതൊക്കെ ഫ്രൈ യ്ത് കൊടുത്താല് സ്നാകിന അങ്ങന കൊണ്ടു പോകുന്നല്ലാതെ ചെലരും കഴിക്കൂല ഇവലുപ്പങ്ങനെ പറയും പച്ചക്കറി നല്ലോണം കഴിക്കണം കഴിക്കണം. ശരീരത്തിന് എന്തെങ്കിലും അടപ്പീ ചി ക്കനുതൊക്കെ താഴെ തന്നെപ്പൊ എല്ലാതൊന്നുപ്പയ്നൊന്നുന്നും കിട്ടൂല്ലല്ലോ. അവർക്കെടക്കെടെ അതന്നെ വേണം ചിക്കന്. പ്പ അയ്നധികോം പോ ഉം പൊർത്ത്ന്ന്ള്ള ഫുഡ് കഴിക്ക്ണ മക്കളാണല്ലോ പ്പമ്മളായാലുപ്പമ്മള് കഴിച്ചിന അത്രന്നുപ്പോ ഓലത്ര ആരോഗ്യം അമക്കില്ല്യാണു. ഓല ത്തെ ആഹ് ഓലക്കെ നടക്ക്ണ രീതിയൊക്കെണ് ഞമ്മളൊക്കെ ഇപ്പളും വയ്യായ്ക്കെയാട്ട് നട്ക്ക.
ഉം പൊർത്ത്ന്നക്കെ കഴിക്കോന്നിട്ട്?
പൊർത്തന്നങ്ങനെ കൂടുതലായിട്ട് ഇവല്പ്പണ്ടെങ്കിലൊക്കെ കൊണ്ടുപൂവാന്നല്ലാ ന്നെ അമ്മള് ആരുല്ലാഞ്ഞെ അമ്മള അങ്ങനെ എറങ്ങൂല പിന്നെ വീട്ട് പോയാല് മാമംമാരക്കെണ്ടാവും മാമൻമാരെ വെയ്ത്തലങ്ങനെ കൂടും.
ഏഹ്.
അങ്ങനെ ഓല്ങ്ങനെ ഓലെ പൊർത്ത് കൊണ്ടോയി ശീലയ്ക്കുമ്പളേ അയ് യമ്മക്കൊരുതാണ്.
അതെ അതെ.
പിന്നെ അപ്പോള മ്മക്കവിടെ പോയി നിക്കാനുള്ള ഇത് ല്ലല്ലോ സ്കൂളോന്നും ണ്ടായനപ്പം. പിന്നെ അവ്ട്ന്നും പോവട്ടോ സ്കൂളീലേ അവ്ട്ന്നും പർഞ്ഞേയ്ക്കാം മക്കളെ അഓണ്ട് രണ്ടോട്ത്തും ആക്കാൻ പറ്റിയ കോലത്തിലുള്ള സ്കൂള്ലാക്കിയത്.
ആഹ് അപ്പ നല്ല സുഖാണല്ലോ എവിടെയാലും കൊഴപ്പല്ലാല്ലോ ഉം.
ന്റെ മോള് വടെ മദ്രസ് പോക്ന്നുണ്ട് അപ്പ പിന്നെ സ്കൂളില്ണ്ട് ഓൾ റെഡി മദ്രസ് എന്നാലേ അമ്മള് പ്പം പഠിച്ചാല് ഇപ്പ കൂടുതലാവുലല്ലോ പ്പം. പിന്നെ മതപരമായിട്ട് പഠനം കിട്ടാറിയുമ്പോ തന്നെ ഒര് ണല്ലോ അങ്ങനെ പിന്നെ ഇവടേം പർഞ്ഞേക്ക് ഞാന് പക്ഷെ ഓക്ക് ദേഷ്യം പിടിക്കും കാരണം അവിടത്തം പഠിക്കാണ്ടാവും വർക്കെയ്യാണ്ടാവും പിന്ന വന്നാല് അഞ്ചരാവും സ്കൂൾട്ട് വെർണങ്കിലന്നെ ആഹ് രാവിലെ ആറേ ആറേ മുക്കാൽനാണ് മദ്രസ്. ഉം പിന്നെ സ്കൂളിലുണ്ടാവല്ലോ അത്യാവിശ്യം വർ ക്കുകളും കാര്യങ്ങൾ അഒടെയ്ന് വർക്ക് ചെയ്യാന് നിക്കുവയ്ക്കൂലേ സ്വന്തായിട്ട് നിക്കോ?
ഉം സ്വന്തായിട്ട് നിക്കും.
ആണോ ഇവടെ എല്ലത്തിനും ഇരുന്ന് കൊടുക്കണം എല്ലാഞ്ഞ ഒർങ്ങിപ്പോവും അഞ്ചരാവും വീട്ടിലെ ത്താണ് സെക്കൻഡ് ട്രിപ്പായേനെ കൊണ്ട് മൂന്നേ അയ്മ്പേന് സ്കൂള് വിടും. ഷഞ്ചര ആവുമ്പല് വീട്ടിലെത്താൻ ഉം അത്ര ടൈമവിടെ ഇരിക്കണം. പ്പ ഞാൻ പറിം ന്നങ്ങൾക്ക് ഏതാലും വടെ വെർതെ ഇരിക്കല്ലേ വർക്ക്കൾ കൊർച്ചൊക്കെ വ്ട്ന്ന് ചെയ്തവടെത്തിയാൽ പഠിച്ചാ മതിയല്ലോന്നായി. എടാ അവ്ട്ന്ന് ഓൽക്ക ആഹ് കളിക്കാനുള്ള ആഹ് കളിക്കാൻള്ള ടൈമല്ലേണ്ടാവുള്ളു. ഇവടെത്തിയ ഏതാലുണ്ടാവില്ലാന്ന് ഓൽ കറി ഒന്നും മേലൈകി ചായ കുടിയക്കെ കഴുമ്പോഴ്ത്തേനും ബാങ്ക് കൊട്ത്ത് പിന്നെ
ആഹ്
ക്കാനിരിക്കാനേ പിന്നെ ഒയിവുള്ള ദിവസങ്ങനെ പഠിക്കാൻ പറഞ്ഞ പറയും ഇന്നെങ്കിലും ഞങ്ങളന്ന് കളിക്കട്ടെ റയും
അവർക്ക് ദേശ്യം പിടിക്കും
ആഹ്
പ്പ നാളവധിയാണല്ലോല്ലേ
ആ നാളെ ഉം നാളെ മറ്റന്നാള് കഴിയുമ്പ മൂന്ന് ദിവസത്തെ ഡേത്താവില്ലേ ശനീ ഞ്ഞാറും അല്ലാണ്ടാവ്
എല്ല ശനീ ഇവൽക്ക് ക്ലാസ്ക്കെണ്ട് പിള്ളേച്ചന്റെ പകരം ശരിയാക്കിത്ത ന്നിണ്ട് ഉ നിക്ക് വേഗം അങ്ങനെയ ലീവായാ പിന്നെ അയിന്റെ പകരം ശനിയായ് എട്ക്കും ഒന്നാമതിതൊക്കെ ആയിട്ട നി മഴൊക്കെ പെയ്താലിപ്പ ലീവ് ഞാനൊക്കെ പറയച്ചിട്ടേ ആ അതോണ്ടാണോല് മുൻകരുതലായിട്ടെ ടുത്തത് ഇവിടേയും മഴ പെയ്യുംപൊത് ട്ടമ്പൊര് രണ്ടു മാസസപ്പു വെക്കേഷൻ കിട്ടിട്ട് പോര്ക്ക് പ്പൊ സ്കൂളിൽ പോവാനാവൂല തൊറ്ക്കത്തെ ഇൻട്രസ്റ്റൊന്നും ഇണ്ടാവൂല ഫസ്റ്റിലൊക്കെ ഉണ്ടാവില്ലേമ്മക്ക്‌ പുതിയ ബാഗൊക്കെ വാങ്ങി ബുക്കൊക്കെയായിട്ട് പൊവാളെ പ്പൊക്കെ നിന്ന് ഇപ്പ മയക് ടായാല് ന്നാ വെള്ളം കേറിനാ പിന്നെ സ്കൂൾ അവധിയാന്കേൾക്കല്ലോ റി അവിടെക്കെങ്ങനെ വെള്ളംകേറ് റോ വീട്ടിലേക്കേറുവോ
അതൊറപ്പില്ല
ആ ഇവിടങ്ങള് പാടാണ് നേരെ മുന്നില് അപ്പപ്പിന്നെ നല്ല വെള്ളം വന്നാല് അകത്ത്പോവും അല്ലാതെ സ്റ്റെപ്പരെത്തിങ്ങാണ്പോവും അല്ലെങ്കിപിന്നെ അവിടെ എ ഇടവയി വരെ വരുഅങ്ങനെ അങ്ങട് നീങ്ങിപോവും ന്നാലും അതുവരെള്ളത് കാണാരസാണ് കാണാരസാണ് പക്ഷെ പറഞ്ഞിട്ടാര്യല്ല പിന്നെ ഈ വള്ളം ഇറ ങ്ങി പോമ്പോള്ളത് വൃത്തിയാക്കണേ
അതെതെ
മെല്ല ആ സ്മെല്ലൊക്കെന്ന് മാറിക്കിട്ടണെങ്കി
ഞാൻ തന്നെ നിന്ന് വിളിച്ചാലേ വിളിയേക്കത്തൊ വിടെ പിന്നങ്ങനെ വെള്ളോന്നും കേറുകയില്ല
ആ യിന്റതായിട്ടുള്ള പാമ്പ് ചേരത്തി ചെറിയ മക്കള് ഞങ്ങക്ക് വല്ല്തും ഉണ്ടാവല്ലേള്ളിലേക്ക് പേടിയാണത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ റൂമില് കറിക്കടക്കാനാട്ട്
ആ അതന്നെഫസ്റ്റ് ജനലൊക്കെ തൊറന്നിട്ടാലൊക്കെ പേടിയാവൂലേ
അവിടങ്ങനെ പാമ്പ്തൊക്കെ ഉണ്ട് വിടെ ഇവിടെ തും കൂടിണ്ടായിരുന്നു ഇപ്പൊവല് ഉം ആ അതന്നെ തണുപ്പ് നോക്കിയങ്ങാണ്ട് ആ എറങ്ങിയല്ലോ ഇവിടൊറാശ്യം നമ്മള ഈ വെറകട്ടിച്ചിട്ടുണ്ടായിരുന്നുവിടെ മുകളില് വ് അടുക്ക ക്കളയില് മുകളില്ന്നെ വിറകെട്ടി വെച്ചേക്കണെ അതിന്റെ മുകൾക്ക്‌ വന്ന് ചാടി താത്തടൽക്കുമ്പ കണ്ടതിനായിരുന്നുൾ കൂടെ ഇറങ്ങിങ്ങാണ്ട് ഇങ്ങോട്ടേക്ക് ചാടി പിന്നെ ഞങ്ങക്കിതെങ്ങോട്ട പോയ മ്മക്ക് ഒരു സാധനം കണ്ടാന്നെ എങ്ങോട്ടാ പോണന്ന് അറിഞ്ഞില്ലെങ്കി ഒരു സമാധാനം വുണ്ടാവുലല്ലോ അങ്ങനെ യിന്നെ ങ്ങനെ നിന്ന് ആ നിന്ന് നിന്ന് നിന്ന് പിന്നപ്പളെറങ്ങി പോയാറില്ല പിന്നെ ആ വെറവൊക്കെടുത്ത് ഒയിവാക്കേണ്ടി വന്ന് വേറെ അട്ടിക്ക് ഒക്കെ അവിടന്ന് കണ്ടടുത്ത് പിന്നെ അവിടെപ്പ ഒന്നും വെക്കലല്ല പിന്നെവിടെ അപ്പുറത്തും ഇ പുറത്തും ഇങ്ങനെ ഉണ്ടാവും വരുത്തടെ
ഉം ഉം
വീട്ടിലെങ്ങനെ കൃഷിയൊക്കെ ചെയ്യലുണ്ടോ
കൃഷി ഞങ്ങള് ഇവിടെ ആങ്ങള ചെയ്യലുണ്ടായിരുന്നു കൃഷി ഉണ്ടാവും ചെയ്തു ഒരുപാട ആങ്ങള ചെയ്താൽ വെ ഉണ്ടാവും ആഹ് അഹ് ആഹ് ആയിഷറിയാം കൈ ഭയങ്കര ആഹ് അതെ ചെലത് മണ്ണ് നല്ല വേണം ചിലത് അത് ആഹ് കൈ നന്നാണെങ്കിൽ വെ വെ ഉണ്ടാകുന്ന്‌ പറീണ്‌ കേൾക്കാ
ആഹ്
എനിക്ക് എനിക്ക് എങ്ങനെയ തോന്നിയത്
ആഹ് അവിടെതാ എൻ്റെ വീട്ടിലെത്തിയാല് ഉമ്മ പറയും ഇയ്യ് കുഴിച്ച് ഇട് കുഴിച്ചിട്ടാ പിന്നിം ഉണ്ടാവും എന്ന് പറിം, അങ്ങനെ അവിടെ കുഴിച്ചിടും ഞാന് അവിടെ വേഗം ഉണ്ടാവും ചെയ്യും കാരണം നല്ല അത്യാവശ്യം വെയിലും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്
ഏഹ്
മുളകും ഇതൊക്കെ പെട്ടെന്ന് പിടിക്കും വേറെള്ളത് അങ്ങനെയൊന്നും പിടിക്കൂല ഒക്കെ ഉണ്ടാക്കി നോക്കന്നല്ലാതെ എങ്ങനെ
മണ്ണും നല്ലതാവണല്ലോ
ആഹ് അതാണ് മണ്ണും നല്ലതാണ് പിന്നെ ഈ കോഴക്കള് പോലെ അതിനുള്ള സുരക്ഷ നമ്മള് കണ്ടെത്തുമ്പാ ഓല് അതിന്റെ ഉള്ളകണ്ട് കയറീക്കാണ്ട് അപിച്ചി മാന്തി ഇട്ടു ഉം
എന്നാ പിന്നെ വേറോന്നുംല്ലല്ലേ ആഹ് ആയിക്കോട്ടെ ശരി